ആഹ കേക്കുന്നുണ്ട്
എന്താ പരിപാടി ചായ കുടിച്ചാ
ചായ ഒന്നും കുടിച്ചില്ല ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിന്നു അപ്പൊ അതിന്റെ ആ രീതിൽ ഇങ്ങനെ
മന്ദഗതിയാണ്
അതെ ടൈം തെറ്റി ഉറങ്ങി പോയ
അ ശരി ആ അത് മന്ദഗതിയാ നമ്മള് പകലാണോ രാത്രിയാണോ അറീല
അന്ന് മനസിലാവ് ല്ല താലി ക്കന്തോ പെർക്ക് ക്ക്പോല എല്ലായിറ്റും ഇങ്ങനെ ഇരിക്ക
പിന്നെ വീട്ടിലാരോക്കെണ്ട്
അതെ വീട്ടില് ഇപ്പൊ എന്റെ ഹസ്ബൻന്റ് വന്നിട്ടുണ്ട് ആ അപ്പം ഹസ്ബൻന്റ് അവരുടെ അനിയന് വൈഫ് വേറൊരു അനിയൻ കല്യാണം കഴി ഏട്ടണ്ട് പിന്നെ ഉമ്മ ഉപ്പ അതെ അതെ കൂട്ടു കുടുംമ്പാണോ ചോയ് വീട്ടിന്റെ പണി നടക്കുവാണേ അപ്പം
ആ അങ്ങനെ ആ ശരി പഠിക്കാണോ
ഉം ഒരാള് ഒരാള് എട്ട എട്ട് വയസ്സ് മറ്റയാൾക്ക് ഒരു വയസ്
ആ എനിക്കുണ്ട്ഒരാള് ഒരു ഒന്നര വയസ്സ്
ആഹ
രണ്ടാൾ പഠിക്കാണ് ഓ അതോ ഉള്ളു അതിനൊരു കൊറവുല്ല
എല്ലാ തരികിടയും കയ്യിലുണ്ട് അതു പിന്നെ
ഓ
അവള് ഉറക്കാൻ വേണ്ടി ഒർ കിടന്നപ്പോ ഉറങ്ങിപ്പോയതാണ്
ആഅത് ശരി ആ എനിക്ക് എടക്ക്‌ ണ്ടാവാറുണ്ട് ഞാന വളെ ഉറക്കാൻ വേണ്ടി കിടക്കും ഞാനോറങ്ങു അവള് ഉറങ്ങൂല്ല
ഹ ഹ ഹ
പിന്നെ സുഖായിട്ടിരിക്കുന്നു
ആഹ കൊഴപ്പമില്ല ഇങ്ങനെ പോവണ്ട്
വൈകുന്നേരം ചായക്കുള്ള സ്നാക്സ് എന്തേലും ഉണ്ടാക്കോ അല്ലെങ്കില് ബേക്കറിയോ
ബേക്കറിയല്ലാ കിഴങ്ങറിയോ എന്താ പറയാ പൂളാ
ആ പൂളാ ആ
ആഹ അത് പുഴുങ്ങ
അയ് ശരി
ഉം
ഹസ്സ്ന്ന് എന്താ വർക്ക്
ഹസ്ബൻഡ് വേറെന്തൊക്കെയാണ്
വേറേ ഒന്നുല്ല നല്ലതന്നെ ആഹ ഇ മാട്ടിൽ തന്നെ ഡ്രൈവറ ആണ് ഓട്ടോ ഡ്രൈവറ..
ആ ജോലിയൊന്നും പറയാൻ പറ്റില്ലാലോ.. വേറെന്താണ് അല്ല ആ അതെ അതെ പിന്നെ ഇങ്ങള് എവിടെ ട്രിപ്പൊക്കെ പോവോ.
ആ ട്രിപ് ഒക്കെ പോവാറുണ്ട് പക്ഷെ അധികം ലോങ് ഒന്നും.. പോവാറില്ല ഞങ്ങളിവിടെത്തന്നെ... ഇവിടെ എമ്മപ്പം കുറച്ച് വയസ ആൾക്കാരാണ്.. അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് പോക്കില്ല.. ഞാൻ തറവാട്ടിലാള്ളത് ബാക്കി എല്ലാരും.. ആഹ വീടെടുത്ത് മാറിക്ണ്
ഇളയ സന്തതിയാണോ
ആഹ എളയതാ.
തറവാടാണപ്പല്ലേ
ആഹ അവിടെ എ ൻ
വീട് പഴെ തറവാട് പോലെ ള്ളത്..
അല്ലല്ല ആ ദ്രസിട്ട വീടന്നെയാണ് ആദ്യം അങ്ങനായ്ര്ന്നു എന്റെ മാരേജ് ആയപ്പം.
ഒക്കെ റെഡി ആക്കില്ലേ ആഹ് അപ്പൊ വീട് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ.
ആ അതില്ല എല്ലാരും മൂന്ന് മക്കളാണ് അവരൊക്കെ രണ്ടാളം പോയി ഇത്താത്ത വേറെ പോയി ഇത്ത വേറെ പോയി ഇനി ഞങ്ങളന്നെള്ളൂ..
ആ ശരി.
അവിടെ അടുത്തന്നാണോ ഹസ്സിന്റെ വീട്
ഹസ്ബൻഡ് എന്റെ വീട്.. ട് ർഞ്ഞാല് അല്ല ഒരുപാട് ദൂരാ ടു അവേഴ്സ്ണ്ട് ട്രാവൽ യ്യാൻ
പിന്നെ പിന്നന്ന ഉച്ചക്ക് ഫുഡ് എന്താരുന്നു..
ഉച്ചക്ക് ഇന്ന് അനിയനും അനിയന്റെ വൈഫും എവിടെയോ കറങ്ങാൻ പോയി ട്രിപ്പ് പോയി
ആഹ
അപ്പൊ പിന്നെ നമ്മൾ തന്നെ ഉണ്ടാവുള്ളു അപ്പൊ വിചാരിച്ചു കറി വെക്ക പച്ചക്കറിയും ഉപ്പേരി. യും ചിക്കൻ പൊരിക്കും ചെയ്തു
ആഹ ശരി
ഉം ശെറ്യേ മോള് ള്ളോണ്ട് നമുക്കെ നമ്മൾ വിചാരിച്ച പോലൊന്നും നടക്കൂലല്ലോ.
ആ.. അങ്ങനെ..
ആ...
പിന്നെ മോള് വന്നൊ സ്കൂള്ട്ട് വന്ന
ആഹ് പിന്ന അതാ പർഞ്ഞത് ഇന്ന് ഹസ്ബൻറ്ള്ള കാരണം ഞാനെന്തായി കൊർചൊറങ്ങട്ടെ അവള് വന്ന അവളെ നോക്കി പർഞ്ഞിട്ട്
അത് ശെരി ന്ന് ലീവാണോ..
ഹസ്ബൻഡറ് ആ ഇന്നലെ വന്നതാ നാളെ പോവും
ആ അത് ശരി
അപ്പൊ കൊറച്ചു ടൈം ഒന്നു ഉറങ്ങിയതാ ഓൾ ഉറക്കുമ്പോ ഉറങ്ങിപ്പോയി അപ്പൊ പിന്നെ ഓള് മറ്റോള് വന്നൊന്നും അറിഞ്ഞില്ല..
ആഹ് ആഹ്
ഉം..
പിന്നെ
പിന്നെ എന്താ തണുപ്പ് പിടിച്ചിട്ടുണ്ടോ
എനിക്ക് പനിയായിരുന്നു മൂന്നാല് ദിവസം നല്ല പനിച്ച് കിടപ്പായിരുന്നു വൈറൽപ്പനി പിടിച്ചു..
ആ എല്ലാടെയും ഇണ്ടില്ലേ ആ ഇവിടെ എന്റെ ഹസ്ബന്റ അന്നന്റെ ബ്ര സഹദന്റെ മക്കൾക്കും ഒക്കെ ആയിട്ട് ഇപ്പ രണ്ട മൂന്നാല് ദിവസ സ്കൂള് പോയിട്ട് പറയണ്ടേ എന്നിട്ട് അവരിങ്ങനെ ആ. അമ്മായി പറയ്ണ്ട് കൊറെ ലീവായിന്നൊക്കെ
ആഹ് അത് വന്ന ഭയങ്കര എടങ്ങേറാണ്
ആ
മൂന്നിസം പറ്റെ കിടപ്പിലായിരുന്നു എനിക്കാനേ കഴിഞ്ഞില്ല വെറും ഷർദിയും തതായിട്ട്
ആഹ ആഹ
ഇപ്പൊ നോക്കിയ വരഞ്ഞോളൂ
ആഹ് ശരി പിന്നെ അപ കുട്ടികളൊക്കെ ആരെനു
ഇല്ല അതും ഞാൻ തന്നെയാണ് അവർക്ക്പ്പനൊന്നും പറ്റുന്നില്ല ഞാൻ തന്നെ മാനേജ് ചെയ്യണം
ആഹ ഫ്രിഡ്ജില് ഫ്രിഡ്ജിലുണ്ടേനൂ ഏം
എന്നെ മാത്രം പേടിയൂള്ളൂന്ന് പറയ ബാക്കിയുള്ളൊരൊന്നും പേടിയില്ലാവർക്കൊന്നും
ആ അല്ല സ്കൂള് പറഞ്ഞയക്കാനൊക്കെ
ആഹ് ഇസ്കൂളി ഞാൻ തന്നെ പറഞ്ഞേക്കണം എന്റെ മോക്ക് ആരും പറ്റൂല അവക്ക് ഞാൻ തന്നെ വേണം
അവളെ കേരറ്റ് അങ്ങനാ ചെർ പ്പത്തിലേ അങ്ങനതന്നെ എന്റെ മേലൊന്നൊയൂല പക്ഷെ മറ്റോര്ണ്ടാളും ഉ കൊഴപ്പില്ല അവര് അവരിഷ്ടത്തിന് അങ്ങനെ നോക്കി പോകും
ആഹ
രണ്ടാമത്തെ ആള് ഭയങ്കെര വാശിയുണ്ടോ
അതെ ശെരിയാ രണ്ടാമത്തിന് കുറച്ച് ഇത് കൂടുതലായിരിക്കുംന്ന് പറയുന്നേക്ക നമ്മള് വിചാരിച്ചപ്പോലെ കിട്ടൂല മൂത്ത ആളൊരു പാവയ്ര്ക്കും
അതെ അതെ അവന മോനോട് എന്ത് പറഞ്ഞാലും അണ്ട കേക്കക്ഷെ ഒരിക്ക ഒന്ന് പറഞ്ഞ പോ രണ്ടെണ്ണം ഇങ്ങോട്ട് പറിയൂ
ആഹ അതന്നെ ഇപ്പം എന്റെ മൂത്ത മോളൊരു പാവാണ് അവള് ഈ ഒരു വയസ്സിലൊക്കെ എന്താ പറയാ പച്ച പാവാ അങ്ങനെ കരയാനോ വാശി പിടിക്കാനൊ ഒന്നിനു ണ്ടാവലില്ല ഇവക്ക് എന്ത് ത്താലേ ഓക്കെ ഇനി ഉറങ്ങണേ ഉറങ്ങിക്കോളും ഒ നമ്മളെ ബുദ്ധിമുട്ടിക്കൂല മറിച്ച് ഈ സാധനാ അല്ലാഹ്
ഭയങ്കര കൊര്ത്തക്കെടാ ആആആഹ് അതെ ഉം അതന്നെ
എന്താ പറയുന്നു
അതെ കഴുത്തിലെന്തോ പാടുണ്ടോന്ന് ചോദിച്ചിട്ടന്നാ
അയ് ശരി
മേല് പുഴുവന്ന് ഇപ്പ പുഴു എന്തൊക്കോല്ലേ
ആ ആഹ അപ്പൊ ഒന്നാമത് മഴാമ്പോ പ്രത്യേച്ച്
ആ മോളാണെങ്കില് മുട്ടുത്തിട്ടും പിടിച്ചിങ്ങനെ നടക്കുന്നക്ക ഒരു ടൈം ഇപ്പെചെർ നടക്കും പിടിക്കാതെ ഇങ്ങനാ എന്ത് കണ്ടാലും എടുത്ത് വായിലിടും
അത് ശ്രദ്ധിക്കണാട്ടാ എപ്പോളും നോക്കണ്ടി
ആ ഇപ്പൊ എന്തെങ്കിലും ജീവികളൊക്കെ ച ആ അത ചെറിയ മൂട്ട ഉറുമ്പിനൊക്കെ കണ്ടാലില്ലേ അടിച്ചിട്ട് അതിനെ കൊന്നിട്ട് വായി
അത് പ്രായത്തിൻ്റെ അവർക്ക്
ആ കൈകൊണ്ട് അടിച്ചിട്ട് അതിനെ കൊല്ലു ജീവൻ പോയിണാ ലേ പിന്നെ അനങ്ങിലും വരാൻല്ല അടു വല കട്ടക്കും
ഹ്
പേട്യാണ് ഇപ്പപ്പോ മഴക്കാലം ആയോണ്ട് ചേരട്ട അങ്ങനത്തെക്കെ സാധനങ്ങൾ ഉണ്ടാകുമല്ലോ പുഴൊക്കെയാണ് നമ്മള അറിയൂലല്ലോ ഇവരെ കണ്ണ് കാണാത്ത സാനാണ് ഞമ്മള് പോലും കണ്ടിണ്ടാവില്ല പക്ഷ ഓരത് കണ്ടി ണ്ടാവും
ആ അതെ
ഉം എടുത്തിട്ട് കായിലിട്ട് ആഹ
ന്ന്ട്ട് ആളെട ഒറങ്ങാണോ
അല്ല ഏട്ടൻ കൊണ്ടു പോയിട്ടുണ്ട് ഏട്ടന്റെ വീട്ടിലാണുള്ളേ
ആയി ശരി
ഉം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടോയിക്കൊണ്ടിരിക്കും അടുത്ത് ആ അടുത്ത് തന്നെ ഏട്ടന്റെ വീടുണ്ട് അപ്പൊ കുട്ടികള സ്കൂള് വിട്ട് വന്നാല് നമുക്ക് സുഖ സ്കൂളില്ലാത്ത ദിവസം
ആ ആ അങ്ങനെ
എന്താ വെള്ളങ്ങ കൊടുക്ക പാത്തു ഉം എന്തേനും ആ അക്കക്ക് അവിടെ പനിച്ചെടുക്കുന്നുണ്ടല്ലോ അപ്പൊ നാളെ സ്കൂള് പോകാത്ക്കാള്ളടവ് അല്ല നോ മോളെ ഓര് പോല അവനിക്ക് പനി എ പറില്ലേ പറഞ്ഞണ്ടാന്ന
ണ്ട പാത്തക്കല്ലേ ചെയ്യാ
ഓ അതിപ്പോ മോൻ വന്നേക്കടാ അവന് പനിയായിട്ട് ഉസ്കൂളിന്ന് അപ്പൊ അവള്‌ങന ഒരാഴ്ച ഇത്തോളം നമ്മടെ കൈ പൊട്ടിട്ടോള് ലീവായിരുന്നു അവന് ഉസ്കൂള പോയില്ലെങ്കില് ഇവളും പോവൂല അങ്ങനത്തെതാ. അപ്പൊ പ്പോൻ പനിച്ചെടു ന്നുണ്ട് അപ്പോ പറെ ന്ക്ക് തല വേദന ക്കുന്നുണ്ട് ഒളെ വന്നിട്ട് ന്നിട്ട് ചുടുവെള്ളം എടുത്ത് അങ്ങനെ കുടിക്കുകയാണ്
ആ എന്റെ മോളുങ്ങനെ തന്നെ അപ്പ ഉസ്കൂൾ തുറന്നതിന് ശേഷം ഭയങ്കര മടിയാ സ്കൂള് പോവാന് എഴുന്നേ എണിക്കുന്ന സമയത്ത് മൂക്കൊക്കെ വലിച്ച് ഭയങ്കരറ്റ് ണീക്കാനൊക്കെ നല്ല പ്രയാസമള്ള പോലെ ആക്ട് ചെയ്തിട്ട്
ആ
ഇങ്ങനെ കളിക്കും ഞാൻ പറയു ഒരു പ്രശ്നം ഇല്ല വാ കുളിക്ക് ഒരു കൊയപ്പല്ല മൊഖം സോപ്പിട്ട് കഴിക്കോ ക്ക ആയിക്കോള്ള എന്നിട്ട് വലിച്ചോണ്ടോ
ഇവിടെ രാവിലെ തുടങ്ങും മദ്രാസ പോകുമ്പോ കരച്ചില് ആ അട്ടില രാവിലെ വിളിച്ചണ്ട് ഒണത്തോടെ കൊണ്ടേ വക്കണം ആളെ പോണ വരം മാറ്റി കഴിഞ്ഞ പ്രശ്നല്ല അവളും ഓട്ടോമാറ്റിക്ക് പോകും
അങ്ങനത്തന്നെ മാറ്റിക്കഴിഞ്ഞാല് വലിയ കൊഴപ്പൊന്നുമല്ല പക്ഷെങ്കില് മാറ്റി
സണ പോോലൂ ആ ഞാൻ പറയില്ല സ്കൂളിൽ പോണം
വേറെന്തൊക്കെയാണ് ശരി എന്നാലേ ഓക്കേ
ആഹ് ശരിയെന്നാ ഓക്കെ എന്നാ
ആഹ് ഓക്കെ എന്നാ
ആ